ഹലോ
കേൾക്കുന്നില്ലേ?
ആഹ് കേക്കുന്നുണ്ട്
ന്നെ എന്തൊക്കെ? എന്താവിടെ കിടക്കാ
കടക്കായോ
ഉം മക്ക് മക്കളൊ ഒരു വാത്ത ആക്കിട്ട് ഞാന് ഇവിടെന്ന് കിടന്നു ആഹ് ഫുഡ് കഴിച്ചീല
ആണോ പൊറത്തെവിടെ പോണം ന്നൊക്കെ പറയണെ കേട്ടല്ലോ
പോണം വിചാരിക്കുന്നു
ആഹ് ഇനിയിപ്പോ ഓണത്തിന്റെ ഇതാഉമ്പോഴാവൂല്ലേ ആഹ് ഇപ്പ രണ്ടു മാസം പൂട്ടിയപ്പോ എവിടേക്കും പോയില്ലേ?
ആഹ് പോയി മ്മള് ഊട്ടി പോയി വയനാടും പോയി.
ഉം ഊട്ടി പിന്നെ ഒരു വെ വെയിൽ സമയത്ത് എല്ലാർക്കും ഉള്ള
അതെ നമ്മള് പോയ ടൈമിലാണെങ്കില് ചെറുതായിട്ട് മഴയുള്ള ടൈംമുമായിരുന്നു
ആണോ നല്ല തിരക്കാവും
അതെ നല്ലതിരക്കാവും റൂമിനൊക്കെ വാടക നല്ലോണം ഇണ്ടാവും
പക്ഷെങ്കില് ഈ തണുപ്പ് കാലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കി റൂമിനൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും പക്ഷെ ന നമുക്ക് പറ്റൂല ക്ലൈമെറ്റ് ആഹ്
പ്പണ്ടാവും
ഉം
ഇപ്പൊ നങ്ങള് എടുത്ത റൂമിന് ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡബിളായി പിന്നെ പിറ്റേ ദിവസം ഞങ്ങള് അവിടുന്ന് വെക്കേറ്റ് ചെയ്തു.
ആ ഞങ്ങള് ഒരിക്കപോയപ്പോ ആ ഞങ്ങളൊരിക്ക പോയപ്പോ ഇപ്പോ ഒരിക്ക പോയപ്പോ കുഴപ്പണ്ടായിരുന്നില്ലാ ട്ടോ റൂമൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിരുന്നു. പിന്നെ ഇതേപോലെ കൊറേ ഒരു മൂന്നോ നാലു വർഷൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയപ്പഴേ അത് നമക്ക് സീസണൊന്നറിയില്ല നമക്ക് ഇങ്ങനെ തോന്നുമ്പവര് ലീവിനനുസരിച്ചിട്ടല്ലേ പോകാ പോയപ്പെന്താ മാളെ നല്ല റേറ്റ് അയ്യോ നമുക്ക് നമ്മള് ഇരിക്കാന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാര് സമയം ഒരുപാട് വൈകീട്ട് ഒമ്പത് മണി എട്ട് മണി ഒക്കെ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കി മുന്നേ എറങ്ങിട്ടിണ്ടാവും നമ്മള്, അഞ്ച് മണിക്കൊക്കെ ഇങ്ങനെ അവിടെന്ന് എറങ്ങിട്ട് ണ്ടാവും എട്ടുമണിയായിട്ടാണ് പിന്നെ റൂമ് നോക്കിയത് ശെരി എന്തായാലും സ്റ്റേ ചെയ്യല്ലേ ത്ത് പിന്നെ എന്താ കൊറെ ഏഹ് നോക്കി എല്ലാടത്തും അങ്ങനെ റേറ്റ് ചെലോടത്തൊക്കെ ആറായിരം ഒക്കെയാ പറയണ പടച്ചോനേ ഇത്
കാരണം ഓൽക്ക് വെക്കേഷന് ആ ടൈമ് ഒരു സീസണിണ്ട് ആ ടൈമില് ഓര്ക്ക് നല്ലോം കിട്ടും.
ആഹ് അതില് ഞാന് അതില് ഞാ ഞങ്ങള് പോയത് ശെനിയാഴ്ച അങ്ങനെ പോകാനേ പറ്റൂല കാരണം പാരന്റ്സ് ഇപ്പ കുട്ടികൾക്ക് ലീവ് ആണെങ്കിലും പാരന്റ്സ് ശെനിയും ഞായറൊക്കെ അങ്ങനെ ലീവുണ്ടാവൂല ജോലിക്ക് പോണോർക്കൊക്കെ ചെലോര് എന്നി റൂം കിട്ടാതെ കാറിലൊക്കെ നമ്മള് ബൈക്കിൽ പോയൊണ്ട് ക ഇതാകാനും പറ്റ റ്റുല മ് മ് ബുദ്ധിമുട്ടായി നല്ല
ആഹ് ആഹ് നമ്മള് ഇവിടെ റൂമ് ഇവിടന്ന് തന്നെ ബുക്ക് ചെയ്ത് കണ്ട പോവാറ്- ഒറ്റ ദിവസത്തിനാ ബുക്ക് ചെയ്യാ പക്ഷെ നമുക്ക് അവിടെ ഒരു ദിവസം കൂടി നി കാന്നുണ്ടായിരുന്നു അതില് അവര് റേറ്റ് പറഞ്ഞപ്പം ഡബിൾ ആയി അതില് വേണ്ടന്ന് പറഞ്ഞ് നമ്മള് രണ്ട് മൂന്നാല് പ്രാവശ്യം പോയിട്ടുണ്ട് ഊട്ടിയില് അങ്ങനെ പോവലുണ്ട് നമ്മളീ തണുപ്പിന് വേണ്ടിയിട്ടാണ് അവിടെ പോയി സ്റ്റേ ചെയ്താണ്ട് നിക്കാതെ
ഉം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടാവുല്ലോ
ട്ടാണ് വെക്കേഷൻ ആയ എവിട്ക്കേങ്കിലും പോവല് നിർബന്ദാ
അത് ശെരിയാ എത്ര വീട്ടില് നമ്മള് വീട്ടിലും ഇരി ക്കും കുട്ട്യോള് ജോലിക്ക് പോണോര് ജോലിക്ക് പോവും കുട്യോള് സ്കൂളി പോയിട്ട് പഠിക്കാ വര്യാ ഹോംവർക്ക് മദ്രസ അവരുടെ ആ ഒരു ഇതിന്ന് അവർക്കൊരു മാറ്റ്
ആ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ പോവും അപ്പം പിന്നെ ഇവര് മാത്രം പോവാതിരിക്കുമ്പോ അതും ഭയങ്കരൊരുതാ
സ്കൂൾ ഓപ്പൺ ആയിട്ട് അവര്ക്ക് കഥ പറയാനും കൊറേ വേ
ആഹ് ഇണ്ടാവും അപ്പം അതിനു വേണ്ടിട്ടാണല്ലോ പോണത് സ്റ്റാറ്റസ്സു ഇടണം എന്നിട്ട് മറ്റുള്ളവരെ ഒന്ന് കാണിക്കോം വേണം
ഇപ്പം അത് നിർബന്ധാണ് ഇപ്പം നം നമ്മളൊക്കെ പഠിക്കുമ്പോ ശെരിക്കും ചില സമയത്തൊക്കെ പോകാനെ പറ്റി പില്ല ഒന്നോ രണ്ടോ തവണ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെയൊക്കെ ബുദ്ധിമുട്ടാ
അങ്ങനെ പോവുന്നല്ലാത് അത് വീട്ടിൽന്നൊന്നും അങ്ങനെ ഫാമിലി ആയിട്ടൊന്നും പോവൂല ഏങ്കിലക്കൊരു ഒരു രണ്ട വർഷം കൂടുമ്പോഴേക്ക ഒരു വട്ടം പോവാല്ലാതെ പോവലൊന്നു അെ
സ്കൂളിനെ നമുക്ക് എല്ലാ സമയത്തൊന്നും പോകാൻ പറ്റിില്ല
ഇല്ല ആഹ ഞാനിങ്ങനെ നാലാം ക്ലാസ്സിന്ന് ഒരു പ്രാവശ്യം പോയി പിന്നെ ഏഴാം ക്ലാസ്സിൽ നിന്ന് പോയി പിന്നെ പത്താം ക്ലാസ്ന്നാ പോകണത്
ആണോ ഞങ്ങളും അതേപോലെ ആ നാലാം ക്ലാസ്സിില് പോയി അതേപോലെ ഒമ്പതാം ക്ലാസ്സിൽ പോയി ഏഴാം ക്ലാസ്സിൽ പോയി പത്തില്ൽ പോയിട്ടില്ലട്ട് കേ പ പ ഉണ്ടുന്നന്ന പ്ലസ് വൺന ഇില്ലല്ല എന്താ ച്ചുറൽക്ല് ണ്ടല്ലോ അതിന്റെ വകട്ട് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് കുട്ടികളെ കൊണ്ടപോണംന്ന് വെച്ചിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടയിട്ടുണ്ട് അപ്പൊ അതില് പ്ല സിനിമക്കൊക്കെ രാത്രി കൊടയ്ക്കനാല ആയിരുന്നു അത് അത് നല്ലൊരു വണ്ടർഫുൾ ട്രിപ്പയിരുന്നു
ഞാാന് ടെ പ്ലസ് ൂൽ പോയില്ല പ്ലസ് ൂൽ ആയ്പത്തേ എന്റെ മാര്ാരേജ ആായി അ പിന്നെ എവിടെ വന്നാ പിന്നെ ടൂർ ഒന്നും അങ്ങനെ വിടൂലല്ലോ
ആഹ ശരിയാ അങ്ങനെ എല്ലാ ഫാമിലിയില ഒന്നും ഇല്ലട്ടോ അപ്പൊ ഞാൻ കോളേജിക്കൊക്കെ പഠിക്കുമ്പോം എ് ഒരു ഫ്രണ്ട് ഉണ്ട് ഞങ്ങള് ടൂർ പോയിണ്ടായിരുന്നു കൂർഗിലക്കൊക്കെ അഞ്ചു ദിവസം ആ് മൂന്ന് ആഹ് മൂന്ന് പകല അഞ്ച് അങ്ങനെ കൊഴപ്പണ്ടായിരുന്നില്ല ട്ടോ എന്നാ നല്ലൊരിത് അവളുടെ ഹസ്ബൻഡ ഒക്കെ വ ഹസ്ബന്ഡറിന്റെ അമ്മയും ആള് ഗൾഫിലാണ്
ആഹ അ ഇപ്പത്തെ ആൾക്കാര ഓക്കെയ ആാണ് റ ഇവർക്ക് കുറച്ച് പ്രായുണ്ട് ഇവരങ്ങനെ ഓക്കെല്ല ഇപ്പൊ എന്റെ അനിയത്തി ഒക്കെ പറയണ ഒരുക്കൊക്കെ മറ്റേ മണാലി എല്ലരും പോയിട്ടുണ്ട് കോളേജിന്റെ ടിറ്റീസിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഓരോ ഒരിക്കും നിർബന്ധ ആണല്ലോ പോവല് അങ്ങനെ പോകവും
നമ്മളും പഠിക്കുന്ന സമയത്തേ നമ്മളും പഠിക്കുന്ന സമയത്ത് നിർബന്ധി രുന്നെങ്കിൽ ഇന്ന് ഇപ്പ തോന്നണ പല ട്രിപ്പും മുടങ്ങില്ലായിരുന്നു
ആ അതെ ഒരു താജ്മഹല് കാണാനും എല്ലും പോയിട്ടുണ്ട്
പോയി ശരിക്കും ലൈഫില് കാണേണ്ട സ് സ്ഥലങ്ങളല്ലേ താജ്മഹലൊക്കെ ലോകാത്ഭുതം
അതെ പിന്നെ അതേപോലെ മൈസൂര് പോണത് ഇഷ്ടാണോ
മൈസൂര്
പോണതും ഇഷ്ടാണ് അവിടെ അത്യാവശ്യം കാണാനുണ്ടല്ലോ
ഓ ആ് ഇവിടുന്ന് നമ്മുക്ക് അടുത്തൊക്കെ ആവുംും അങ്ങനെ ഒരുപാട് ലോങ്ങം പോവാൻ പറ്റൂലല്ലോ
നമുക്ക് ലോങ്ങാണ്
ഹഹസ്ജ്സ്ജിസ്‌ജ് ഇവിടെ ഹസ്ബെൻഡിന് ഇവിടെ ഹസ്ബെൻഡിന് കമ്പനി അവര് കൊണ്ടോക്കും ഇയർലി വൺസ് ഉ അപ്പൊ അവരെ കൊണ്ടായൽ നമ്മൾ െ നിർബന്ധണ് കൊണ്ടു പോോകണം ആ ആൾക്ക് ഫ്രീയാണ് ആള് അങ്ങോട്ട് കൊണ്ടോവും അവര് കൊണ്ടോ കമ്പനിക്കാരന് എല്ലാ ഫെസിലിറ്റീസ് എല്ലാ ഫുഡ് റൂമ് എല്ലാ അക്കോമഡേഷൊ ക്കെ നമ്മക്ക് അവര് ചെലവാക്കി നമ്മള്
ആ ഒന്ന് നോക്കിയാ പോ പരാത് ഫ്രീയല്ലേ
അത് ശരിയാണ് പണ്ട് ചെല് നമ്മൾ എപ്പോഴേലും ഇല്ലേ പോകുള്ളൂ ഇപ്പോന്ന് പറഞ്ഞാല് എന്തായാലും അവർക്ക് ഇയർലി വൺസ് ഇണ്ട് വേറെ കമ്പനി മാറിയപ്പോ ഇയർലി വൺസ് ഉണ്ട് അപ്പോ അവര് പോകുമ്പോ നിങ്ങള് പോയില്ലേ നമ്മളെയ കൊണ്ട പോണം അങ്ങനെ കുഞ്ഞുങ്ങള ച്ചാല അതൊരു അങ്ങനത്തെ ഇതായി അതുകൊണ്ട് ഇയർലി വൺസ് എന്തായാലും ഇപ്പൊ ഒരു
ഉണ്ടാവും അങ്ങനെ പോക വേണംന്നല്ലെ ല് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവുള്ളൂ
ആത് ശരിയാണ് കേട്ടോ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നമ്മള ഇരിക്കുന്ന ആ സ്ട്രെസ് ഒക്കെ റിലീഫ് ആകും നല്ലൊരു ഹാ ത്തി കുറച്ച് മാസങ്ങൾക്ക് അതുമതി
അതെ നമ്മള ഇവിടെ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടാണ് ചെറിയ വെള്ളിച്ചാട്ടാണ് അതായത് അങ്ങന ഫേമസ് ഒന്നുമായിട്ടില്ല നമ്മളിവിടെ നട്ടെനുമാത്രം ആ അതെ എന്നിട്ടവിടെ എല്ലാരും വരും ഈവനിങ് ആയാല് കുറേ വീണ്ടും ഇപ്പൊവിടെ ബംഗാളിയള് കുളിക്കാൻ വരല് തൊടങ്ങിട്ടുണ്ട്
ആ ആ
അത് ബുദ്ധിമുട്ടായിപ്പോ
അതെ അതേപോലെ ഇപ്പൊ
അത് പറ്റൂല പറയാനറിയൂല്ല ബംഗാളികള് ഹിന്ദി എന്തപ്പാ നമ്മക്ക് സംസാരിക്കാനറിയില്ലല്ലോ
ആ എല്ലാരും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാരും പോയാണ്ട് അവിടെ ചാടിയിരുന്നു അതൊരു ഒരു ഫ്രീ ആണ് നമുക്ക് പൈസയും കൊടുക്കേണ്ട എന്തും വേണ്ടോ നമുക്ക് ഇഷ്ടത്തി ചാടിപ്പോരാം പക്ഷെ ഇപ്പൊ അവര് വന്നുകൊണ്ട് നമുക്ക് ആ അതെ ഭയങ്കര ബുദ്ധിമുട്ടാ ഓര് ഒരു പണിയേറി വന്നങ്ങാണ്ട് ഓര് കുളിക്കുന്ന ടൈമ് നമ്മൾ അവിടെ ചാടാൻ നിന്നാൽ ശരിയാവില്ലല്ലോ
ഉം
ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്
നമ്മളിപ്പോ എത്ര സൗകര്യള്ള വീടാണെങ്കിലും കുഞ്ഞു വീടാണെങ്കിലും വലൃ വൂടാണെങ്കിൽ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണ ഒരു വല്ലാത്തൊ ഒരു ഇതാണ് ഫീലാണ് ജയില് പോലെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെയൊക്കെ താത്തമാര് ചേച്ചിമാരൊക്കെ കൂടെ ഞങ്ങൾ ജസ്റ്റ് പാടത്തേക്കൊക്കെ പോയി ഇരിക്കാറുണ്ട് മഴയൊള്ള ഇല്ലാത്ത സമയത്തൊക്കെ ജസ്റ്റ് പോയിരുന്ന് ആ ജസ്റ്റ് പോയിരുന്ന് സൊറ പറഞ്ഞിട്ടിരിക്കും പണ്ടൊക്കെ വെച്ച വീടുകളിലായിക്ക വീടുകളൊന്നും അങ്ങനെ പറ്റല്ലോ അപ്പ അങ്ങനെ ആരത് വീട്ടിക്കും പോണില്ല പാടത്ത് പോയിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ആരിമാവുമ്പോഴേക്കും വന്ന കഴിഞ്ഞാൽ അതൊരു സമാധാനമാണ്
ആഹ ഇവിടെ നമ്മള അങ്ങനെ പൊറത്തൊന്നും ഇറങ്ങൂല അങ്ങനെ വീട്ണിക്കോ അങ്ങനെ സെറ പറയാനായിട്ട് ഇറങ്ങൂലേ ഇപ്പൊ അവിടെ പോകുന്നത കൊണ്ട് കുറച്ചു പേര് അവിടുന്ന് കാണുന്നുണ്ട്
ഉം ടൗണില് പറ്റൂല ടൗണില് പറ്റൂല അപ്പൊ ഞാന് ഇവിടെലത്തെ കാര്യല്ല ഇപ്പ വീട്ടിലാണ് വീട്ടിൽ പോകുമ്പോ നാട്ടിൽ പോകുമ്പോ നമ്മുടെ വീട്ടിൽ പോകുമ്പോുള്ള കാര്യമാ പറഞ്ഞെ ഇവിടെങ്ങും അങ്ങനെ ഇറങ്ങാറില്ല അവിടെ പിന്നെ നമുക്ക് എല്ലാരും അറിയണവരല്ലേ താത്തമാര് ചേച്ചിമാരൊക്കെ വരും പിന്നെ നമ്മള് വരുമ്പോ ഇറങ്ങിയില്ലെങ്കിലും അതൊരു പരാതിയാണ് വന്നു പോ കണ്ടേയില്ല പൊറത്ത് ആഹ അപ്പൊ പിന്നെ
ഞാൻ വീട്ട വീട്ടിൽ പോകുമ്പോയി അങ്ങനെ പറയാറുണ്ട് കണ്ടില്ല നോക്കെ അവള് വന്നു പോയോന്നാ ചോദിക്കാം പോയിട്ടുണ്ട ചിലപ്പോ ഒരു ദിവസത്തിന ആവും അപ്പൊക്കെ വന്ന് പോയോ ജയിക്കോ
അങ്ങനെ തന്നെല്ല ദൂരം ആയകൊണ്ട് അങ്ങനെന്ന അല്ലേ പറ്റുള്ളൂ പിന്ന ഈ വെക്കേഷൻ ടൈംമിൽ ഒക്കെ അല്ലേ നമ്മള ഒരാഴ്ച
നിക്കാൻ പറ്റുള്ളൂ ആ ഇവിടെ പിന്നെ മദ്രസ് സ്കൂൾ ഒരുമിച്ചാണ്
ആഹ അപ്പൊ കൊഴപ്പില്ല
എന്നാലും ഇവിടെ വ്യവസായം മീപ്പന് അപ്പൊ പിന്നെ പോവാനും നോക്കട്ടാ പെസായ ഉമ്മപ്പണ് അപ്പൊ ഒരെവിടെേലും ആക്കണ്ടത് അയ്യോ ആക്ക അറിയുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പ പോകുമ്പോ ഞാനക ഏകദേശം പക്ഷ ഒരു പത്ത് പതിനഞ്ച് ദിവസം നിക്കും എന്നറ്റ പേരുള്ള
ചെട ഇങ്ങനെ പോയിട്ട് വരാമാലോ അല്ല ഇപ്പൊ ഫാമിലി ട്രിപ്പ് പോകുമ്പോ നിങ്ങ എല്ലാവാരുംപാട് പോകാതാ നിങ്ങള് ഹസ്ബൻഡ വൈഫ് കുട്ടി എങ്ങനെയ
അപ്പും ഇവരെ എവിടെേലും ആക്കണം നമ്മൾ ഫാമിലി ഒന്നായിട്ട് പോവവാണെങ്കിൽ ഇവര കൊണ്ടു പോകും
ഉം ശരിക്കും അങ്ങനെ ശരിക്കും അങ്ങനെ ഒന്ന് വേണല്ലേ അത് ഇപ്പോ ഹസ്ബൻഡിന്റെ ഉമ്മയാണെങ്കിലും വാപ്പ അപ്പോണെങ്കിലും നമ്മുടെ ഉമ്മയും വാപ്പയും ഞങ്ങൾ അങ്ങനെ പോകുന്നനെ ഇവിടുത്തെ കാട ഉമ്മയും വാപ്പയും ആ പെങ്കും അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടാവും എന്റെ വീട്ടന്നണ്ടാവും ആ ഞങ്ങൾ ഉമ്മ വാപ്പ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രിപ്പ് ഉണ്ടാവ കേട്ടോ അത് വേറൊരു വൈബ് ഇത് വൈബ് അതൊരു വൈബ് ഉം ഉം ശരിക്കും അതൊരു സുഖമുള്ള പരിപാടിയാ
അതെ
ഉം എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ആ സമയത്തായിരിക്കും നമ്മള് പലതും ഉണ്ടാവാ പിന്നെ മാക്സിമം ഇക്കാക്കൊക്കെ വെച്ചിട്ട് ബൈക്കില് പോണേനൊക്കെട്ടും ഏതെങ്കിലും ബസ്സോ അങ്ങനെ അല്ലെങ്കിൽ ആരങ്കിലും നമ്മള് ബസ്സ് ഇതൊക്കെ പിടിച്ചിട്ട് പോകൂല്ലേ ബസ്സൊക്കെ പിടിച്ചിട്ട് പോല അങ്ങനെ ഇഷ്ടാണ് കാരണം എന്താ വെച്ചാ അല്ലെങ്കിൽ അവര് ഫോക്കസ് ചെയ്ത് ഓട്ടണം അപ്പോ കാർ അതാണെങ്കിൽ അവര് തന്നെ ഓട്ടണം എന്താണ് വെച്ചാൽ അവർക്കും ഒരു റിലാസ് ആയിട്ട് സംസാരിക്കാൻ പറ്റും ഉം അങ്ങനെയൊക്കെ ആയിട്ട് കുഴപ്പില്ലേ അങ്ങനെ പോണു ഫു ല്ല കഴിച്ചില്ലേ എന്നാ ശരിട്ടോ ആ ഓക്കേ